ആ
കേൾക്ണ്ട
ഏ കേൾക്കുന്നുണ്ട്
എന്തെകണ്ട വിശേഷം, നല്ല വിശേഷം, ചായ കുടിച്ചാ ചായ കുടി കൈഞ്ഞ ചായ കൂടിയൊക്കെ കഴിഞ്ഞാ
ഓ ച്ച
ഹലോ
വിടെ റേഞ്ചിന്റെ പ്രശ്നണ്ടോ
ആ ആ ചായകുടിക്കെ കഴിഞ്ഞ് അടുത്ത കുടി കുടി ഹലോ
ആ ആ ആഹ് ഓക്കെ ഓക്കെ കേക്കണ്ട് റേഞ്ചിന്റെ പ്രശ്നണ്ടോ അവിടെ റേഞ്ചിന്റെ പ്രശ്നണ്ടാ
റേഞ്ചിന്റെ ചെറിയൊരു പ്രശ്നം
ആഹ ദയചക്ക് ആ കേൾക്കണ്ട് കേൾക്കണ്ട് ഉച്ചക്കത്തേക്ക് എന്താണ് ഉച്ചക്ക് എന്താണ് ഉച്ചക്കൊക്കെ എന്താണ് ഫുഡ് കേൾക്കണ്ടല്ലോ ഉ ച്ചക്കത്തേക്ക്‌ എന്താ ചോർ ർ ന്റെ കൂടോക്കെ
സാധാ ചോറ് മീൻ ഉണ്ട് സാമ്പാറ് സാമ്പാറും മീനും ചീരപ്പേരി അവിടെ എങ്ങനെയാ
ഇവിടെ സാമ്പാറ് മുട്ട പൊരിച്ചത് പപ്പടം ക്കേണ്ട്
ആ എങ്ങനെ നിങ്ങള് എങ്ങനെയ സാമ്പാർണ്ടാ ക്കാറ്
ഞങ്ങള് സാദാ പോലെ വാർത്തരിപ് ഒന്നുല്ല സാധാ പോലാണ് ണ്ടാക്കു
ആ ആ തേങ്ങർ ക്കാതെ തൂമിക്ക എങ്ങനെയാ
ഇല്ലാ തേങ്ങരക്കൂല വെറുതെ സാധ വെയ് ക്കും പോലെ തന്നെ തേങ്ങരക്കാണ്ട് നിങ്ങളൊ
ഇവിടെ തേങ്ങാരിച്ചിട്ടന്നുണ്ട് കെ
വർത്തരച്ച വയ്ക്കണേ
ആ ആ അതെ
തേങ്ങ വറുത്തരച്ച് വക്കുന്നത്തല്ലേ ആ ആ ആ
ആ ആ ആ കൃഷി ഇവിടെ കുറവാണ് പന്നിന്റെ ശല്യംണ്ടാവോണ്ടേ
ആ
അധികം കൃഷില്ല കൃഷി ഉണ്ടാക്കാൻ കഴിയൂ ല
ആ ആ ആ ച്ച് കപ്പേ ആ
ഉം ഓ ചക്കയൊക്കെ ഇഷ്ടം പോലെ മാങ്ങണ്ടായിരുന്നോ മങ്ങേൻ ഇപ്പൊ കഴിഞ്ഞു ഇപ്പൊ ചക്കന്റെ സീസൺ ഏകദേശം കഴിഞടങ്ങാനയി
ചക്ക എന്താ ചെയ്യണ് ചക്ക
ച കൂട്ടാൻ വെക്കും അതെ കൂട്ടാനൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇങ്ങക്കെങ്ങനെ അവിടെ എങ്ങനെ ചക്കെ ണ്ടോ
ഇവിടെ ഇല്ല ഞങ്ങൾക്ക് അടുത്തുന്നക്ക തരും
ആ ആ
എന്റെ വീട്ടിൽന്നൊക്കെ വരുമ്പോ കൊണ്ടുരും അങനെയൊകെ
ആ ആ ചക്കെ എങ്ങനെ പഴുത്തത നിക്ക അങ്ങനെ ഇഷ്ടം
പഴുത്തത് എനിക്ക് പഴുത്തതൊക്കെയാണ് ഇഷ്ടം
ആ ആ
ട്ടാണ് തോരമതി ചിന്ന നൊക്ക ഉള്ളിമൊളകൊക്കെ ചാച്ച്ട്ട് ഓൽത്തന്നെക്കെ ഇഷ്ടണോ
ആ ആ ങ്ങ പിള്ളേര ക്കണ്ടോ വീട്ടിലും
ആ പിള്ളേരൊക്കെ ഉണ്ട്
ഉം ഉം ആ ഒക്കെ സ്കൂളിൽ പോയോ എത്ര മക്ക ഉം ഉം എത്രയല്ലാം പഠിക്കണൊക്കെ
മൂത്തത് പ്ലസ് ടു എഴുതിക്കണേ രണ്ടാമ ത്താള് ഒമ്പതില് ഒമ്പതില്
അ ആ ആ
ഏളയത് യു കെ ജിയില്
ഏ
യു കെ ജി ല് എളത് കൊഴപ്പോല
ഉം ഉം പ്ലസ് ടു ഇപ്പൊ കഴിഞ്ഞതാണോ അതോ പ്ലസ്
പ്ലസ് ടു കഴിഞ്ഞത് ഞ്ഞി ഡിഗ്രിക്ക് പോണം. മ് മോന് മോനാണ്.
മ് മ് മ്ഹ്
ബികോമിന് ആഹ്
ഉ ഊം
ആ ഞ്ഞി അതിനാണ് ആഗ്രഹം.
അ ആഹ്
ആഹ് വെക്കേഷനായിട്ട് ടൂറൊക്കെ പോയാ
ആഹ് അതെ ടൂറൊക്കെ പോയിരുന്നു ഇവിടെ അടുത്ത് വീട്ട്ക്കൊന്നും പോയില്ല
ആഹ്
ആഹ് ആഹ് പോവല്ണ്ട്. ലോക്കലൊക്കെ പോയിട്ട് വരും ആഹ് മ് മ്
പൊറത്താ ഇങ്ങനെ മ്ഹ് മ്ഹ് ആഹ് ആഹ് എന്താ ജോലി എന്താ
ഡ്രൈവറാണ്
ആഹ് ആഹ് എങ്ങനെ ബസ് ഡ്രൈവറോ അതോ
അല്ല അല്ല ലോറീടെ നിസാനില്ലേ ആഹ് ഡ്രൈവറ് ആഹ്
എങ്ങനെ പണി ഏകദേശൊക്കെ കഴിഞ്ഞ് ഇപ്പ നല്ല മഴ ഇണ്ടവടെ ഇവടെ നല്ല വെയ്ലാണ്
ടെ നല്ല വെയ്ലാണ് ഇന്നലേ ഇന്നൊക്കെ വെയിലർ ഇന്നലേം മഴയൊന്നും പോയ്‌തില്ലാർന്നു
ആഹ് ആഹ് അതെ
ആഹ് ചക്കൊക്കെ തീർന്നാ
ചക്ക തീർന്നിട്ട് ലൈനിയുണ അത്
ആ ചക്ക അടക്കെ ഇണ്ടാക്കവാ അടുണ്ടാക്ക ചക്ക അടടക്ക ഇണ്ടാക്കുവ ചക്കട് ഇണ്ടാക്കാറില്ല
ഉ ചക്ക കൂട്ടാൻ ഉണ്ടാക്കും പഴുത്തട അങ്ങനെ കഴിക്കും
ആ ഫുഡ എല്ലാണ്ടാക്കുവോ ആ അട ഉണ്ടാക്കൂ
ആ ആ
ഫുഡൊക്കെ എല്ലാം ഉണ്ടാക്കുവ
എല്ലാ അത്യാവശ്യം കൊഴപ്പല്ലാത്ത രീതിയിലൊക്കെ
ആ ആ ഏറ്റവും ഇഷ്ടമുള്ള
നിങ്ങ ഉണ്ടാക്കല്ല എങ്ങനെയോ
ഇടക്ക് പു റത്തുനിന്ന് വാങ്ങിക്കും ഇടക്ക് ഇണ്ടാക്കും മന്തി ബിരിയാണി നെയ്ച്ചോർ അങ്ങനെ ഉള്ളൊക്കെ ഇണ്ടാക്കും അവിടെയാ പുറത്തന്നും വാങ്ങലുണ്ടാ
ഇവിടെയും പൊറത്തുന്ന് വാങ്ങലു കുറവാണ എപ്പഴെങ്കിലുക്കെ ഒന്ന് വാങ്ങും അല്ലെങ്കിലൊക്കെ ഉണ്ടാക്കാറന്നെ
ആ ആ ആ
ആ ആ
ചീരയൊക്കെ പുറത്തുന്നായിരിക്കും
ആഹ് പുറത്തുന്ന് ഇതിപ്പോഅവിടെ തൊടുല് തൊടലുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയണ പറിച്ചത്
ഉ വേറെ എന്തെങ്കലൊക്കെ ഇണ്ട ചീര മാത്രമേ ഉള്ളുവ തക്കാളി പച്ചളകൊക്കെണ്ടാ
തക്കാ മുളകട്ടുണ്ട് തക്കാളില്ല
ഉം ഉ ഉ
പ എന്തുണ്ടാക്കിയാലും ഉണ്ടാവാറില്ല അപ്പൊ പിന്നെ അത് മക്ക അത്രമായിട്ട് നോ
നോക്കലല്ല ആ ആ ചെടികളൊക്കെ ഇണ്ടാ വീട്ടില്
ഇല്ലല്ല ചെടികളൊന്ന ഇല്ല
ആഹ് ഉം
എങ്ങനാ വീട് വീട്ടിലൊക്കെ പച്ചക്കറിയൊക്കെ ഉണ്ടോ
പച്ചക്കറി ഇല്ല ഞങ്ങക്ക് സ്ഥലോം ഇല്ല അതിനുള്ള അതിനുള്ള സ്ഥലം ഇല്ല ഞങ്ങള് വാ പുറത്തുന്ന് വാങ്ങിക്കാ ചെയ്യണേ. കടയിന്ന് വാങ്ങിക്കും. ഉം കടകളിൽന്ന് മേടി ക്കെണ് ഇവിടെ അതിനുള്ള സ്ഥലം ഇല്ല.
ഇപ്പ എല്ലാം തന്നെ ആവുല്ലേ.
ആ
ഉം എങ്ങനെയാ ടൗണിലാണോ വീട്?
ടൗണിലല്ല
ഉം ഉം ഉം
ഞങ്ങടെ ബസ് റൂട്ടൊക്കെയാണ്.
ആ ആ
ഉം
പിന്നെ എന്താ ഞ്ഞെ ഹസ്ബന്റെപ്പവരു
ഹസ്ബെന്റ് ഉച്ചക്ക് ചോറ് തിന്നാൻ വരും. ചോറിന്നാൻ വരും ഉച്ച ക്ക്
അ ആ ആ അ കഴിച്ചിട്ട് പോവല്ലെ പിള്ളേരൊക്കെ എപ്പളാ എത്തുക?
ക്കെ വൈകുന്നേരാവും
ബസ് ബസ് സോ വണ്ടിയൊക്കെ ഉണ്ടായിരിക്കും ല്ലേ?
ആ എന്താര്ന്നു ചോ രാവിലെ ബ്രേക്ക് ഫാസ്റ്റൊക്കെ?
രാവിലെ പത്തിരിയായിരുന്നു പത്തിരിയും കടലക്കറിയും.
ആ
ആ നിനക്ക് എന്താർന്നു?
ഇവട പു ട്ടും കടലെയും. ഉം
പിള്ളേർക്കൊക്കെ ഇഷ്ട്ടാണോ പുട്ട്?
ആ
ആ
എവിടെ കഴിച്ച എല്ലാവിധവൊന്നും കഴിക്കൊന്നുല്ല പച്ചക്കറി അങ്ങനെയൊന്നും കഴി ന്നുല്ല. പച്ച കറ ഐറ്റംസോന്ന ഇഷ്ടല്ല
ഉം ഉം അക്കെ പച്ചക്കറി കഴിക്കാന മടിയാണഇപ്പത്തെപിള്ളേർക്ക
ആ ഇപ്പൊ മീന മുട്ട
ആ ആ
ബീഫ് ചിക്കൻ അതക്കെ മതി അ
ആ അതെ ഓർക്കഥാ മഞ്ഞക്ക് വേണ്ട
ആ
സ്കൂൾക്കൊക്കെ ഫുഡ് കൊണ്ടോ എങ്ങനെയാ
ണ്ടോവും ഇളയത് അവിടെ സ്കൂളിൽ നിന്ന് വ വാങ്ങിച്ച് കഴിക്കും
ആ ആ
അവിടെ കൊണ്ട പോന്നില്ല അവരുടെ ക്ലാസ്സൽ എല്ലാവരും അവിടുന്ന് വാങ്ങിക്കാണ് അപ്പ അവിടെ പിള്ളേരുടെഡിരുന്ന കഴി ച്ചു
ആ ആ
ഉം അവിടെ
ആ ഇവിടെ കൊണ്ടകണം കഴിക്കാന മടി തന്നെയാണ് ഉം ഉം പിന്നെ കൊടുത്തായിക്കന്നെ
ആ എല്ലാം കഴിച്ചോള പിള്ളേര ക്ക രാവിലെ
ഇ ഇല്ല കഴിക്കാ ഭയങ്കര മടിയ പിന്നെ എന്തേലൊക്കെ പറഞ്ഞ ഇങ്ങനെക്കെ കഴിച്ചുപ്പിക്കണം
ആഏ പിള്ളേരൊക്കെ എന്തോരുണ്ട്
ഫുഡൊക്കെ കഴിച്ചാൽ തന്നെ ഒരു സമാധാന കഴിക്കൂല
ആ അത് തന്നെ ചെറിതാണാ ചെറിയ പിള്ളേരാണോ
അതെ ചെറുതാണ് എൽകെജിയിൽ ചേർത്തിട്ടേ ഉള്ളോ പിന്നെ അതെ പുറകെ നടക്കണം
തീറ്റിക്കണം ആ ആ
ആ ആ കഴിക്കാൻ ഭയങ്കരെ അ അതാണ്
ഉം അവിടെ മഴ പെയ്ത് വെള്ളമൊക്കെ കേറലുണ്ടാ
ഇല്ല വെള്ളം അങ്ങനെ കയറന്ന ഏരിയല്ല
ഇ ആ ആ ആ ആ എവിടെക്കാ ടൂറൊക്കെ പോയാരുന്നേ
ആ ലൂലുമാളൊക്കെ പോയിട്ടുണ്ടോ
ലൂലു മാളില് ഇപ്പൊ പോയിട്ടില്ല കൊറേ ആദ്യം പോയിരുന്നു
ഏ
ആ ബീച്ചില് ആ ആ പോവാറുണ്ട് പിള്ളേർക്ക് ഒക്കെ ഓർക്ക് ഇഷ്ടം ബീച്ചൊക്കെയാണ് അവിടെ കണ്ട അവിടെ അങ്ങനെ ഇരിക്കാനൊക്കെ
ആ ആ ആ
എങ്കിൽ ശെരി എന്നാ പിന്നെ വിളിക്കുവല്ലേ
ഇല്ല വാ പത്ത് മിനിറ്റ് ആയിട്ടുള്ളല്ലോ
ഏ
പത്ത് മിനിറ്റ് ആയിട്ടില്ലല്ലോ
ആയിണ്ട് ഇല്ല
അമ്പതല്ലേ ആ ആ ആ ആ എന്നാ
ആ ഓക്കെ ശരി എന്നാ എന്താ